കേൾക്കാവോ ആ ആ എന്തുണ്ട് വി വിശേഷം
ഉം നല്ല വിശേഷം ഇന്ന് അവധിയല്ലേ പിള്ളേർക്ക്
ആഹ വീട്ടിലുണ്ട് എല്ലാരും
ആ എല്ലാരും വീട്ടിലുണ്ട് മീനാന്നെന്നും പറഞ്ഞ് തവളയുടെ കുഞ്ഞിനെ പിടിച്ചു വന്ന് നടക്കുവ
അല്ലാഹുവേ പേടിയൊന്നുല്ല
ആ പേടിയൊന്നും ഇല്ല അത് മീനാ പറഞ്ഞൊണ്ടിരിക്കുവാ ഞാൻ ഇന്നലെ തൊട്ട് പറയണം മീന അല്ലത് വാൽമാക്രിയാന്ന് പറഞ്ഞാ കേക്കത്തില്ല
മഴപെയ്തു വെള്ളം മീന അയ്ന്റകത്ത് അതിനെ ഇങ്ങനെ കയ്യില് എടുത്ത് പിടിച്ചോണ്ട് നടക്കുവാ
ആഹ ആയി ഇപ്പൊ ഒത്തിരി വയറില് എറങ്ങിട്ടുണ്ട് വെള്ളത്തിക്കൂടെക്കെ
ഉ അല്ല ഒന്ന് ഒരാ ഒരാളൊന്നും അല്ല ഇവിടെ ഒത്തിരി പേരുണ്ട്
അതെയ ആഹ അടുത്തുള്ള പിള്ളേരൊക്കെ കാണും
ആ എല്ലാം ഞങ്ങളടെ ഫാമിലി എല്ലാം അടുത്തടുത്താ വീടുകളില് അപ്പം അവിടെ ആ അവിടെ എല്ലാം പിള്ളേരുണ്ട് എല്ലാം വീട്ടിലും രണ്ടു പേരെച്ചുണ്ട് അങ്ങനെ മൂന്നാല് വീട് ആഹ ഇവിടെ അവിടെ താഴെ എല്ലായിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും പോവും
ആ ആ
അങ്ങനെ നടക്കുവാ
പണിയൊക്കെ കഴിഞ്ഞ
പണി ആ പണി ചോറൊക്കെ വെന്തു ഉച്ചക്കത്തേനുള്ളതൊക്കായി ഇനി രണ്ട് തുണി അലക്കാനുണ്ട് അത് അനക്ക് കുളിക്കണം
ആ ആ
ഉം ഉം ചോറുണ്ണാൻ പോവായിരുന്നോ
ആ മൂത്തയാള് മദ്രസേ പോയേക്കുന്നു എളേയാള് ഇവിടെ ഒണ്ട് ഒരു മണി വരെയ
ആ ഇപ്പൊ കഴിഞ്ഞു കാണത്തേ ഒള്ളല്ലേ
പ്പം വണ്ടി വെരുമ്പോ ഒന്നേകാല്
ആ അവിടന്ന് വണ്ടിയൊണ്ടോ അതോ നിങ്ങൾ പോയി വിളിച്ചോണ്ട് വരോ
ഇല്ല ഓട്ടോറിക്ഷ ണ്ട് ഓട്ടോറിക്ഷ ആക്കിയേക്കുവാ ഇപ്പൊ കറക്റ്റ് ടൈമിന് ആള് കാണില്ലല്ലോ വിളിക്കാന്
ആഹ ആഹ വേറെ പിള്ളേരും ഉണ്ടോ
വേറെ പിള്ളേരുണ്ട് ഒരു ഓട്ടോ നിറച്ചും പിള്ളേരുണ്ട്
ആഹ ആ ഇളയാള് എന്തിയെ
എളയാള് മുൻവശത്തേക്ക് ഇറങ്ങിയരുന്ന ഏഴു പോയിന്ന് കണ്ടുപിടിക്കണം അതിങ്ങനെക്കെറങ്ങി നടക്കും
ഉം മൂത്ത ആളും കൂടി ഇല്ലാത്ത കൊണ്ട് പുള്ളിക്ക് കള ക്കാൻ ആരും ഇല്ലല്ലോ
ആഹ് ആഹ് ഈ മുൻവശത്ത് റോഡായത് കൊണ്ടേ
ആഹ്
ഏയ് റോഡിലേക്ക് ഇറങ്ങൂല എന്നാലും എപ്പഴാ തോന്നണേന്ന് പറയാൻ പറ്റില്ലല്ലോ
ആഹ് ചോറൊക്കെ ആഹ് ചോറ് കഴിക്കാൻ തുടങ്ങുന്ന ആളല്ലേ ഇന്നെന്തോ സ്പെഷ്യൽ എന്തോ
സ്പെഷ്യല് ഒന്നും ഇല്ല ഇന്നലത്തെ മീൻകറിയ ഉണ്ട് ആ ഇന്ന് ഞൻ മക്കൾക്ക് മീങ്കര് പാടായ അതുകൊണ്ട് മാങ്ങയും മറ്റേ ഒണക്കെ ചെമ്മീനും കൂടി ഇട്ട്
കറി വെച്ചോ അ തേങ്ങ അരച്ച
ആഹ പിന്നെ മെഴക്കുരത്തി ആഹ് തട്ടിക്കൂട്ട് മിഴക്കൂരട്ടി ഇന്നും ഉണ്ട് ആഹ് ആഹ് പച്ചക്കറി കൊഴപ്പല്ല പിന്നെ എന്റെ മൂത്തവന് എന്തെങ്കിലും ചിക്കൻ പൊരിച്ച് തോ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കി ഒരു സമാധാനം
ഉം
അങ്ങനെയൊന്നുമല്ല
ഉം എന്തെങ്കിലും
ആഹ് എന്തെങ്കിലും മതി പിന്നെ തൈര് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം
ആഹാ
തൈര് മാത്രം കൂട്ടി തിന്നോളും വേണമെങ്കിൽ
ഇളയാളോ
രണ്ടു പേരും
ഓ ആ ഇപ്പത്തെ ചൂടിന് തൈരൊക്കെ നല്ലതാ
ആഹ് തൈര് ഇവിടെ തന്നെ ഉറ ഒഴിച്ചു വയ്ക്കും
ആ ഹാ
ഒത്തിരി പുളിക്കണേന് മുന്നേ എടുത്ത് കൊടുക്കും
ആ അവിടെ നിങ്ങക്ക് പുളിയൊന്നും ഒത്തിരി ഇഷ്ടല്ല തോന്നല്ലേ
പുളി പുളി ഇഷ്ടവാ മറ്റേ പിള്ളേർക്ക് പുളി പുളിച്ചു പോണേക്കാ നല്ലതത് പുളിക്കണേന് മുന്നേ കൊടുക്കണാണല്ലോ
ഉം ഉം
ഇന്നലെ ഒഴിച്ചു വഴച്ച് ഇന്നിപ്പോ കൂട്ടാൻ പാകത്തിന് എടുക്കാം
ആ
ഒത്തിരി പുളിയാണെങ്കിൽ ഭയങ്കരന്താ മോര്കർക്ക് ക്ക ആണെങ്കിൽ കുഴപ്പമല്ല
ആ
അങ്ങനെ എപ്പഴും പുളി കുറവുള്ളതല്ലേ നല്ലത്
ആ ഇവിടെ എന്റെ ഇളയ മോള് അവള്ക്ക് പുളിയൊക്കെ ഇഷ്ടവാ മോരുകറിയാ എപ്പോ ഴും എന്താണ്ടെിലും മോര കറി വേണം മൂത്ത ആൾക്ക് അത്ര അങ്ങോട്ട് പുളിയന്നഷ ഉം ത്ത ആ പുളി ഉപ്പ് അച്ചാറു വക ഒന്നും കൂട്ടത്തില്ല
അതെ
ആ ഇളയാള് അതിനും കൂടി കഴിക്കും ഉം ഫ്രൂട്ട്സ് ആണെങ്കിലും മുന്തിരി ഓറഞ്ച് അതൊന്നും അവൻ കഴിക്കത്തില്ല പുളിയുള്ളതൊന്നും അവള് കഴിച്ചോളും അവക്ക് ഇഷ്ടവാ അത് അവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാനങ്ങനെ പുളിയൊന്നും കഴിക്ക കഴിക്കത്തില്ലായിന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു
അതെയാ
അതേ സ്വഭാവം അവനും അവനും ഇഷ്ടമല്ല പക്ഷെ അവളെ ആരുന്നപ്പോ ഞാൻ പുളിയൊക്കെ കഴിക്കുവ ഓറഞ്ചും മുന്തിരി എല്ലാം കഴിക്കുമായിരുന്നു അപ്പൊ അവള് ആയപ്പോഴത്തേും അവള്ക്കും അതൊക്കെ ഇഷ്ടമാ അവളും കഴിക്കും പിന്നെ
രണ്ടു പേരും രണ്ടിതില ആ ജോലിയൊക്കെ ഒതുങ്ങി
ഉം
അവൻ രാവിലെ മദ്രസക്ക് പോകാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പൊ പണി വേഗം തീർന്നു ആ അവിടെ കിടക്കുയിരുന്നു ചുമ്മ കിടക്കുവായിരുന്നു അപ്പ എന്നെ കിടത്തണില്ല അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു
ഉം ഇനി വൈകിട്ടത്തെനു എന്തുവാ
നാല മണിക്കതേനു സ്പെഷ്യലൊന്നുമില്ല ചക്ക വറുത്തതിരിപ്പുണ്ട്
ആ
അതെ ആ ത ഇവിടെണ്ട് പ്ലാവുണ്ട്
ആ ആ അപ്പൊ പിന്നെ കൊഴപ്പമില്ല എറണാകുളം ആ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ ചക്കയൊന്നും അങ്ങനെയില്ല ഇരുന്നൂറോ മുന്നൂറ രൂപ കൊടുത്ത ഒരു കൊച്ചു ചക്കയൊക്കെ മേടിക്കുന്ന
ആ
ഉം ഞങ്ങ
നാല് പ്ലാവ് ഉണ്ടായിരുന്നു ക്ഷേ മൂന്നെണ്ണവും വെട്ടി ഇനി ഒരെണ്ണം നിൽപ്പുണ്ട്
അയന്ത പറ്റി അ വെ
അത് മ മ ഈ കുരു കിടന്ന് മുളച്ചു വന്ന പ്ലാവായിരുന്നു
ഓഹോ
അപ്പൊ എല്ലാത്തിലനും നിറയെ കായ്ച്ചു പക്ഷെ തൊട്ടടുത്ത് മതിലായത് കൊണ്ട് മതില് വിണ്ടു കീറി പോണു ആഹ വേര് ഭയങ്കര പിന്നെ ആ മതില് താങ്ങണില്ല
ആഹ ആഹഹ ആ ഇനായാണെങ്കിൽ ഇതുപോലെ ചക്ക പഴുത്ത് വീടിന്ന് വീണ് കഴിയുമ്പോഴത്തേന് ഇതുപോലെ ച ചക്കുരു ഇങ്ങനെ കടന്ന് അവിടെ എല്ലാം മുളച്ച്ു വരത്തില്ലേ
ആഹ ഇത് എന്താണ് പെട്ടെന്ന് വലുതായി പെട്ടെന്ന് പെട്ടെന്ന് കാച്ചു ആഹ ചക്ക കിട്ടി ആ വറക്കണത് ഉണ്ടായിരുന്നു മറ്റേ അല്ലാണ്ടുള്ള ചക്കയും ഉണ്ടായിരുന്നു എല്ലാം വെട്ടേണ്ട വന്നു ഇനി ഒരു പ്ലാ നിപ്പുണ്ട് അതും ഇപ്പ വെട്ടണം
അയ്യോ അതും വെട്ടാൻ പോവാന്നോ?
ആഹ അത് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ച് കൂടിയ നിക്കണത് ഒരു കൂട്ട-
ആഹ ആ ആ
അപ്പൊ ഭയങ്കര പാട് ഭിത്തിയെല്ലാം വിണ്ട് കീറിയീക്ക്ണ്
ആഹ ഹ ചെടിയൊക്കെ ഉണ്ടോ?
ചെടിയുണ്ട് ഇഷ്ടംപോലെ ചെടിയുണ്ട്.
ചെടിയെല്ലാം ന്തുവാ വളർ
ചെ ചെടി അമ്മായിമ്മ വളർത്തും ഹ് ഹ് ഹ് ഹ ഹ ഹ
നമുക്ക് പിന്നെ അതിന്
ആ ഹ് ഹ് ഹ ഹ നമുക്ക് എങ്ങനെ ചുമ്മാരിക്ക
ആ നമ്മോക്ക ആഹ വെയില് എങ്ങനെണ്ട്
വെയില് നല്ല വെയില് ന്ന്
ആഹ ഇവിടെ അതെ നല്ല വെയില ആ തുണി അലക
ആ ഞാൻ രാവിലെ പത്തുമണി ആയപ്പോത്തേനും അലക്കി ഇട്ടു അലക്കി കുളിച്ചു.
ആഹാ
അവന് പോയി കഴിഞ്ഞ ആഹ അവൻ പോയപ്പോ തന്നെ എന്റെ അടുക്കള എല്ലാം ഒതുങ്ങി അപ്പ തന്നെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പൊ മുറ്റം എല്ലാം തൂത്ത് മുൻവഷം തുടച്ച് ഞാന്
ഉം കേറി
ഇനിയിപ്പ മുറങ്ങാൻ കേറോ
ഉറങ്ങാൻ ഇതുങ്ങള ഉള്ളപ്പം നടപടി ഉള്ള കേസല്ല മൊത്തം വരുന്നതെ സൈക്കിളു ആയിട്ട് ഇറങ്ങും പുറകെ അടുത്തെ ആൾ ഇറങ്ങും ആഹ ഇവിടെ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി ഇപ്പറത്തെ സൈഡിലേക്ക് നീങ്ങിയാ പിന്നെ വെയില് കുറവാ. മരങ്ങള് നില്ക്കണണ്ട് അപ്പം പിന്നെ നമുക്ക് ഒരു കിടന്ന ഒരു കിടപ്പ് ഉറക്കുല്ലല്ലോ?
ഇളയ ആൾക്ക് എത്ര വയസ്സായിെന്നാ പറഞ്ഞേ?
മൂന്നര
ആഹ് എൽ കെ ജി ആയിരുന്നെന്നാ പറഞ്ഞല്ലേ
ജീല്
ഉം എൽ കെ ജി യു കെ ജിക്കല്ലേ നമ്മളീ പ്രി കെ ജിന്ന് പറയുന്നേ
പ്രീ കെ ജിന്ന് പറഞ്ഞ ഇവിടെ ഈ മൂന്ന് വയസ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു സ്കൂളിലാണ് ഞാൻ ചേർത്തക്കണ ഈ ഖുർആാനും കൂടെ പഠിക്കാൻ പാകത്തിന്
ഓഹോ ഹോ അങ്ങനെ അപ്പൊ അവിടെ അത് മാ മാത്രേ ഉള്ളൂ പ്രീ കെ ജി മാത്രേ ഉള്ളൂ
ആ പ്രി കെ ജി മാത്രേള്ളൂ
ഒ ആ അത് കഴിഞ്ഞ്
ആ അപ്പൊ മൂത്തവന്റെ സ്കൂളിലേക്ക് ഒരുമിച്ചു ചേർക്കാ ഓർത്തോണ്ടിരിക്കുന്നു ഞ അപ്പൊ എല്ലാരും പറഞ്ഞു രണ്ട് എ ഒരുമിച്ചാക്കണല്ലേ നല്ലത് അപ്പൊ അവിടെ ഈ അറബിയില്ല മൂത്തോ ന് പഠിക്കണ എടുത്ത്
ആ അങ്ങനെ ഇരിക്കുന്നു ആ അപ്പൊ ജോലി എല്ലാം ഒതുങ്ങി ഇനി എവിടെയെങ്കിലും ഒന്ന് അല്ല ആപ്പൊ ഇളയം കുഞ്ഞഞ് അവൻ കിട ഉറങ്ങത്തില്ലേ
അവൻ തോന്നിയാൻ ഉറങ്ങും
ബെയിലൊക്കെ അല്ലേ പിടിച്ചിട്ടങ്ങ് ഉറക്കണം ആ ശരി